അയ്യോ ണ്ടന്ന
ഇല്ലേടോ ഒർ കെടന്നിട്ട്ണ്ട് പക്ഷോ ഉറക്കാ ആ എത്തിട്ടില്ല
ഞാൻ വിചാരിച്ചു പോയിന്ന് പിന്നെ വിരിച്ചപ്പ കിട്ടീല്ല അപ്പൊപിന്നെ ഞ പോയി വിചാരിച്ചു
ആ അത് റേഞ്ചിന്റെ എന്ത പ്രശ്നൊണ്ടെന്ന് ചിലപ്പോ അങ്ങോട്ടുങ്ങോട്ടും കിട്ടലില്ല
ആണോ ആ ന്ന ച്ചാല് പോവണ്ടാവും പക്ഷെ ഏ പിന്നെത് എടയ്ക്ക്ങ്ങനെ നിക്കും ഒന്നും കേൾക്കാതെ ഇങ്ങനെ നിക്കും എഹ് കൊ സമയം എങ്ങനെ പോണെ കാണാ പക്ഷെ അത് അത് ഇങ്ങനെ ചില ആൾക്കാര് പറഞ്ഞ് മിണ്ടാതിരി എ ഹ് കേൾക്കണില്ലെങ്കിലും കട്ടാക്കരുത് മിണ്ടാതിരുന്നാ മതിന്ന് പക്ഷേ അതിൽ കാര്യന്നുല്ലാന്ന് ഉള്ളതാ അതൊന്നും ഇതില് ഏ കേറുന്നില്ലന്ന് തോന്നുന്നുണ്ട്
സീറോ കാണിക്കന്നത്
ആഹ പിന്നെന്ന കട്ട ആക്കിയാ ചിലപ്പോ കട്ട ആവണൂല്യ അപ്പൊ പിന്നെ അങ്ങനെ നിക്കും കൊർചേരം വെയിറ്റയ്തോക്കും അങ്ങനെ
ആഹ
നമുക്ക് വേറെന്തെങ്കിലും തിനെ കുറിച്ച് സംസാരിച്ചാലോ
അങ്ങനെ പോകാതെ പറഞ്ഞോ
എത്രവരെ പഠിച് ഇയാള്
ഞാന്.
അല്ല ആഹ ആഹ അല്ല. ഈ നമ്മളതൊക്കെ ഉണ്ടാവാറുണ്ടാ ന്താണ് വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി സംഗമം അങ്ങനെ. പച്ചേ.
അങ്ങനത്തെ പഴയ പഠിച്ച കൂട്ടുകാരോടോ.
അത് ഞങ്ങള് ഞങ്ങള് ഫ്രണ്ട്സ് കൂട്ടുകാരെ വിളിക്കുമ്പോ എപ്പോഴും പറയുന്നത.
ആഹാ കൂടാം കൂടാംന്ന്. ഞങ്ങളും അങ്ങതന്നെ കൂടല് നടക്കലില്ല. ആഹ അല്ല അതല്ലാതെ. പഠിച്ച കോളേജിലൊക്കെ ണ്ടാവില്ലേ അങ്ങനെ. പ്പ അതൊക്കെ ഇണ്ടാവാറുണ്ടാ.
ഏയ് അത് ഒരു തവണ ഇണ്ടായി പക്ഷെ ഇനിക്ക് പോവാൻ പറ്റിലാ.
ആഹ ഞാനും അങ്ങനെതനെ പിന്നെ. ഇണ്ടാവുമ്പോ നമ്മുക്ക് എന്തെങ്കിലൊക്കെ അസൗകര്യങ്ങൾ ഇണ്ടാവും ഞാൻ പ്രസവിച്ച സമയെയിരുന്നു അപ്പൊ. അപ്പോ പിന്നെ ഉണ്ണി ചെറുതല്ലേ അപ്പൊ പോവാൻ പറ്റില്ല, ചിലതിന് നമുക്ക് അങ്ങനെ പോവാൻ വലിയ. താല്പര്യോന്നും ഉണ്ടാവില്ല പക്ഷെ പോണന്നത്ര ആഗ്രഹിക്കണ സമയത്ത് നമുക്ക്. പോകാൻ പറ്റില്യ. അങ്ങനെ ഏ വേറെ കൂ നമ്മുടെ അടു. ത്ത കൂട്ടാര്യേള്. കൊറച് ദൂരത്ത് കൊറെേ കാലായിട്ട് കണ്ടവരൊന്ന് കാണണം അങ്ങനെ എങ്ങട്ടെങ്കിലൊ. ക്കെ അവരായിറ്റും പോവണം അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അതിനും. നമുക്ക് പറ്റാറില്ല നിങ്ങളിപ്പോ ഇങ്ങനെ സ്കൂളും കാ. ക്കൊക്കെയാൽ ടൂറ് പോവലൊക്കെ കൊറവാവുലേ എങ്ങാട്ടേലും പോവലൊക്കെ.
ഉ ഇനിപ്പം ആർക്കും ഒന്നിനും സമയംല്ല എല്ലാരും ജോലിക്കാരായി. ആഹ് അ പ്രാരാപ്തക്കാരായി ആഹ.
ആഹ എന്റെ അതെ അവര് നാട്ടിൽ വരുമ്പോഴാ പിന്നെ നമ്മൾ. എങ്ങട്ടേങ്കിലൊക്കൊന്ന് പോവ.
ഉം.
ആഹ മ ഒരാളാണോള്ളത് മോന്.
ആഹ ആഹ.
ആഹ അവനെ എങ്ങടെലൊന്ന് കൊണ്ടോവാൻ പറയുന്നില്ലേ. എങ്ങടെലും പോണം ന്നാ അങ്ങനെയൊന്നും പറയില്ലേ.
ഓ പറയൊക്കെച്ചെയും.
ആഹ.
അപ്പോള് നമ്മൾക്ക് കൊണ്ടുവാൻ സമയം ഇണ്ടേൽ നമ്മൾ കൊണ്ടോവും പിന്നെ അ അവധി കാലത്തല്ലേ. നമ്മള് പ്പഴും കൊണ്ടോവാ.
ആഹ് ആഹ് ഇപ്പൊ ഈ അവദ്യ കാലത്തൊക്കെ പോയിരുന്നാ എങ്ങട്ടേലും.
ഇവിടെ അടതെവിടേം ദൂരക്കൊന്നും ഇതവരെ പോയിട്ടില്ല. പോവാൻ പറ്റിട്ടില്ല പിന്നെ കുടുംബക്കാരെ വീട്ടിലല്ലേ പോവുള്ളു.
ഓ ആഹ് പിന്നെ നമ്മുടെ വീട്ടിൽ പോയി നിക്ക അതന്നെ നമുക്ക്.
ഉം ഉം അതെ.
അപ്പൊ അവർക്ക് പിന്നെ അവരിങ്ങനെ പറയില്ല അവിടെ പോണം ഇവിടെ പോണം അങ്ങനെയ ഒന്നും പറയിലെ ന്തേലും കാണണം. വീഡിയോ ഫോണിലൊക്കെ എന്തേലും എടെങ്കിലും കാണ്പഴൊക്കെ.
പിന്നെ ചെറിയ കുട്ടിയാ ഓൻ പിന്നെ കളിക്കാനൊരാളെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എവിടെ.
ആ അല്ല പാർക്കി പോണം അങ്ങനെയൊക്കെ പറയോ.
ആ അത് ഇവിടെ അടുത്ത ഇഷ്ടം പോലെ ഉള്ളതോണ്ട് ഞങ്ങക്ക് കൊറച്ച് ദൂരം. പിന്നെ എന്റെ വീട്ടിൽ പോയ അനിയും കൂടെ വന്ന.
കൊണ്ടോവും ആ ഇങ്ങളങ്ങന ഉസ്കൂളിൽ പോവ വണ്ടി ഓടിക്കാറിയോ.
ഇല്ലയ ഇല്ലയ
അപ്പൊ സ്കൂളിൽ എന്താ വണ്ടിണ്ട് സ്കൂൾ വണ്ടിയിലാണോ പോവാ
ഇല്ല ഇനിക്ക് കുറച്ച് ദൂരം പോകണ്ട്.
ആ അപ്പോ ലൈൻ ബസിന് പോകണ്ടാവു
ഉ ഉം പിന്നെ സൗജന്യയാത്ര ഉണ്ടല്ലോ എടക്കായിൽ പോവും ഒരു ബസ്സല്ലേ രണ്ട് ബസ്റ്റോ
ഓ അപ്പ അഗോട്ടപ്പാച്ചിലന്നെല്ലേ രാവലെ വൈകുന്നേരക്കെ ആ അപ്പ ആ എന്നിട്ട്പ്പൊ നാള പഠിപ്പിക്കാനുള്ളതൊക്കെ നോക്കി കഴിഞ്ഞോ?
ഓ അതൊക്കെ പിന്നെ നമുക്കിപ്പോ എഴുത്തല്ലല്ലോ ഇപ്പല്ലാം
ആ ആഹ് ആ ആ പിന്നെ ഗ്രൂപ്പിലൊക്കെ എന്തേങ്കലൊക്ക അയക്കാണ്ടാവല്ലേ അവി അ ദിവസം ചെയ്യാനുള്ളതും പഠിക്കാനുള്ളതൊക്കെ കുട്ടികൾക്ക് അയക്കാനൊക്കെ ഉണ്ടാവല്ലോ അല്ലേ ആ്
അതൊക്കെ ചെയ്തയ്ഞ്ഞു.
അതെ ഇനി ഇപ്പൊ രാവിലെ നേരത്തെ എണീക്കണ്ടേ ഒക്കെ റെഡി ആക്കി വച്ചിട്ടാണ് പോവാ ഭക്ഷണവും
ആഹാ ആ ഞാ എനിക്ക് സമയം എളപ്പ എല്ലാം ചെയ്യും ഇല്ലെങ്കിൽ അമ്മ ചെയ്യും.
ആ ആ പിന്നെ മോന് സ്കൂള പോയ പിന്നെ അമ്മേ അമ്മ
ആ ഓന് സ്കൂളിൽ പോഞാൻ ഞാൻ പോയി കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഓ സ്കൂളിൽ പോണ്
ആഹ് ആ ആഹ് അവനെ കൊഴപ്പൊന്നുല്ല അല്ലെ
ഞാൻ രാവിലെ നേരത്ത പോവും
ആ അങ്ങടെ എത്തണ്ടല്ലേ
ഉം അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ വണ്ടി വരുള്ളു
ആ ആ അപ്പൊ അവ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യോ എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഉം അതൊക്കെ ചെയ്യും പക്ഷെ എന്നാലും ഒരു ശക്ക് വേണമെങ്കിൽ നമ്മൾ വർക്കയ്യന്നെ വേണം.
ആ അല്ല അങ്ങനെ സ്വയാ അവര് എന്തെങ്കിലും ഭക്ഷണം കഴിക്കി അങ്ങനത്തൊക്കെ ചെയ്യയാണെങ്കിൽ നമുക്കൊരു ഉപകാര കാരണം എന്റെ മോനെല്ലാ ത്തിട്ടും ഞാൻ പിന്നാല ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്കണം സ്കൂള് വിട്ട് വന്നാല് ഒരു ഇപ്പൊ നമ്മള് യൂണിഫോം ഊരിടുന്ന സ്ഥലം പോലും എന്നും പറയണത് ഇവിടെ ഇടാൻ പാടില്ലല്ലോ പറഞ്ഞിട്ടില്ലേ അങ്ങനെ
ഉം
ആ കണ്ടറിഞ്ഞ് ചെയ്യണ കുട്ടികളാണെങ്കിൽ കുഴപ്പല്ല. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവല്ലോ. അ കണ്ടറിഞ്ഞിട്ട്
ഉം ആഹ് അങ്ങനെ കൂട്ടിയാള്ണ്ട്ട്ടോ
ആ അല്ല എന്തെങ്കിലും കുറച്ച് വലുതാവണേനനുസരിച്ച് അവരിങ്ങനെ ചില ചില കാര്യങ്ങളിലൊക്കെ നമ്മള അങ്ങനെ ഹെൽപ് ചെയ്യുന്ന കുട്ടികൾണ്ടാവില്ലോ ഇത് ഇവിടെ ഒന്നുംല്ല ആൺ കുട്ടികളെ പിന്നെലയും അയ്ല് നമ്മള് വല്ലാതെ തെ പ്രതീക്ഷിക്കണ്ട.
സെന്റ്ട്ടോ അങ്ങനെ മക്കളുണ്ട്.
ആ പെൺകുട്ടികളാവകുമ്പോ പിന്നേയും കൊറച്ചൊക്കെ ഒന്നുമില്ലെങ്കിൽ താഴള്ള മക്ക ളെ നോക്കിയെങ്കിലും ചെയ്യും.
അമ്മമാരെ സഹായിക്കുന്നത് അധികം ആൺകുട്ടികളാ.
ആ ഇവിടെ രണ്ടു പേൺകുട്ടികളാണ് പശേ എനിക്ക് രണ്ടു പേര് തല്ലവിട്ട ഏത് നേരം തല്ലുടല്ല
ആ ആ
ഒരു അഞ്ച് മിനിറ്റ് പോലും അവരെ ഒരു നല്ല പോലെ ഇന്ന് കളിക്കൂില്ല അപ്പൊ തല്ലുടും
ആ ആ ആ ആ
അവടെ പരാതി തീർക്കലും പരിഭവങ്ങളും ഇതൊക്കെ തീർക്കലെന്നെ പണി
ആ
ആള് മറ്റേ മൂത്ത ആൾ സ്കൂള ഇട്ട് വന്നാല് ഇള്ള സമയം ഇള്ള സമയം കൊണ്ട് കുറച്ചു നേരം ഒരു സ്നേഹപ്രകടന ഒക്കെ ഉണ്ടാവും അതെ കഴിഞ്ഞാൽ പിന്നെ തല്ലോടും അപ്പൊ ഞാൻ പറയാ അതുവരെ നമുക്ക് കുറച്ച് എന്താ പറയാ ഒരു ഇതുണ്ടാവും മറ്റാള് വല്യയ ഇതില്ല അവന്റെ എന്തേങ്കിലും ചെറിയ വാശകളും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ ഇവനും കൂടെ വന്നാ പിന്നെ അവന്റെ വാശി അയിന്റെ കൂടെ ഇവന്റെ വികൃതി ക്ഒക്കെകൂടൊയിട്ട് നമുക്ക് രാത്രി ക എടുക്കണ വരെ തന്നെ
അതന്നെ എന്താപ്പ ചെയ്യ മക്കൾക്ക് അവരെ സ്വാതന്ത്ര്യം
ആ അതന്നെ പിന്നെ എന്തെങ്കിലും ഞാൻ വേണ്ടിടുത്ത് പറയട്ടെ അതൊന്നും പ്രശ്ന ഇല്ല എന്തെങ്കിലും പഠിക്കണ കാര്യങ്ങള് അവൻ സ്വയം ചെയ്യാണെന്നണ്ടെകി എന്തെങ്കിലും ഒന്നും എടുത്ത് എഴുതാാനെങ്കിൽ അതൊന്നും ചെയ്ല്ല നമ്മള് എന്തെേലും പഠിക്കെടന്ന് പറഞ്ഞ അപ്പ പറയും എനിക്കൊന്നും പഠിക്കില്ലന്ന് ആദ്യം തന്നെ പറയയും
ടീച്ചർൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ
ടീച്ചറോന്നും എടുത്തിട്ടില്ല ടീച്ചർ വന്നി്ട്ടില്ല ടവന്നിട്ടില്ല വന്നിട്ടൊക്കെ ഉണ്ടാവും വ വന്ന ടീച്ചറിനെ തന്നെ വന്നിട്ടില്ല എന്നൊക്കെ പറയും
അതെ വിളിച്ചു നോക്കി മതിയല്ലോ ടീച്ചറെ എന്താന്ന് പഠിപ്പിച്ചന്ന്
നമുക്ക് അപ്പ തന്നെ ഗ്രുപ്പ് ഗ്രൂപ്പ് ഉണ്ടാവില്ലേ സ്കൂൾ ഗ്രൂപ്പ് അതില് വന്നിണ്ടാവും പഠിക്കാനുള്ളതൊക്ക എല്ലാ ടീച്ചർ ഇന്ന് ഇതാണ് അപ്പൊ ഞാൻ പറയും ഈ ടീച്ചന്ന് ഇതാതെടുത്തെന്ന് പറഞ്ഞിട്ട മെസ്സേജ് അയചക്കനണ്ന്ന് പറഞ്ഞ പറയും പറഞ്ഞാണ് പറയും അപ്പൊ
ആ എത്രയിലാണ്
രണ്ടില്
ആ രണ്ടിലും നാലല്ക്കെ വരും പിന്നെ അങ്ങോട്ട് വരൂല
ആ അതെല്ലേ
ഉം പിന്നെ വെല്ലിയകുട്ട്യോളായില്ലേ ഇത് പിന്നെ ഇവര് മറന്നൊവൊന്ന് വെച്ചിട്ടാണ്
അതന്നെ അപ്പൊ പഠിക്കാനുള്ളത് ടീച്ചേർസ് തന്നെ അയച്ചിണ്ടാവും അപ്പോ വന്നാഴിഞ്ഞാല് ഇവർക്കൊന്നും എന്താ കളിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും അതെല്ലാത ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള ഒരു പഠിക്കണ നേരായാലും എടുത്തിട്ട് എന്തെങ്കിലും ഇന്നത എഴുതാണ് പെൺകുട്ടികൾക്കക്ക് ഉണ്ടാവും അങ്ങനെരു ഒരു വെജാർ എന്നചാ അയ്യോ ആയോ എനക് അത് എഴുതാനുണ്ടാലോ അങ്ങനെ ചെയ്യാണ്ടല്ലോന്നുള്ളത് ഇവർക്കെന്ത് അപ്പൊ ഒന്നുല്ല്യ നമ്മളിങ്ങനെ പറയണം പഠിക്കി പഠിക്കി അങ്ങനെഎടുത്ത് എഴുതിക്ക ഒരു ചിത്രം വരക്കാുള്ളത്പോലും ചെയ്യാുള്ള ഇതില്ല്യ ഇപ്പത്തെ കുട്ട്യോൾക് മറ്റേത് അതെങ്കിൽ അതിനെ എതിലും ഉണ്ടാവും ഒരു ഇഷ്ടം അങ്ങനെ
എന്നാ പിന്നെ നാളെ വിളിക്കാലേ
ആ ഇതിന്റെ സമയം ആയിട്ടില്ലട്ടോ
അല്ല എന്റെ മോനെ മോനെ വല്ലാതെ ശ്യല്യപെടുത്തിണിണ്ട് അവടെ അമ്മേ നാളെ പോവാനുള്ള സമയല്ലേ
ആ ആ ഇതിപ്പൂട ഒരു ഒരു കുറച്ച് സെക്കൻഡ കൂടി മോന എടുത്ത് പോയി നട ഇയാള ഇങ്ങനെ നടന്നിട്ട് നടന്നിട്ട് മോന്റെ അടുത്തേക്ക് ഇങ്ങനെ പോൊയിക്കോ
അല്ല അമ്മ അറണ്ട അവിടന്ന് നാളെ നീ അവനെ കൊണ്ടാക്കിിക്കന്ന്
ഓക്കെെ
കൂകൂൾക്ക് കൊത്താക്കിട്ട് പോയിക്കോ
ആ അല്ല അവന അമ്മടെ കൂടെണോ കടുക്കയാ
അല്ല എന്റെ കൂടെ തന്നെ പക്ഷെ ഞാൻ ഇവിടെ കിടന്നിട്ടില്ലല്ലോ ഏ എന്റെ ബുക്കും കാര്യങ്ങളൊക്കെ ആട്ടി ഇരിക്കുകന്ന് നാളെ പഠിക്കാനുള്ളത് കാര്യങ്ങള പിക്ക അപ്പൊ ഇവന പററങ്ങണില്ല
ആ അമ്മനെ ഉറങ്ങാനും തമ്മക്കും
ഇല്ല അപ്പൊ എനക്ക്ട്ട ചീത്ത ഞാൻ അതിന് മുന്നേ പോവല്ലോ അതാമി
അപ്പ എന്നാ കേടന്നോ എല്ല അവനെ വിളിച്ചോണ്ട് ശരി എന്നാ നാളെ വിളക്ക് ആ ഓക്കെ ആ